ഹലോ എന്ത്ട്ക്കാ ഫുഡൊക്കെ ആയോ
ആഹ് ഫുഡൊക്കെ ആയോണ്ട്ക്ക്ണ് പിന്നന്താ
പിന്നെന്താ മക്കളൊക്കെ പോയിലേ
ഓഹ് എല്ലാരും പോയി
ഉം മക്കക്ക് ഭക്ഷണം കൊണ്ടോവ്ന്നൊ ഉം അതെ അവർക്ക് ചോറ്ണ്ടാക്കും
ഉം
ചോറ് വേണ്ടവര്ക്ക് ഇച്ച്ഞാല് ഇന്റെ ചെറിയ മോൻക്ക് ചോറ് വേണം അപ്പൊ ചോറ് മറ്റോല് വല്ല്യ ആൾക്ക് രാവിൽത്തെ രാവിലെ എന്താ ഇണ്ടാക്ക്ണ്
കൊണ്ടോയതൊക്കെ തിന്ന് ഭക്ഷി തിന്നോ
ആഹ് മോന് ആദ്യായിട്ടാണ് ഇപ്പൊ ചന്ന് ലഞ്ച് കൊണ്ടോണത്
ഏഹ്
അല്ലെങ്കില് സ്നാക്ക്നൊരു ഒരു പഴം ചെറിയ ചെറിയൊരു പഴം ഇങ്ങനെ വാട്ടി കൊടുക്കും അത് തിന്നാർണ്ട് അഹ് നല്ല ടീച്ചർമാര് നല്ല ഉഷാറാണ്
ആഹ് ടീച്ചർമാര് ഉഷാരായ പിന്നെ ഓൽക്കൊരു ഇൻടറസ്റ്റ്
ആഹ് ആഹ് ഓല് തീറ്റിക്കും പക്ഷെ തോനെ കൊ കൊടുത്തയക്കര്ത്ന്നാ ഓരെ റി റികൊസ്റ്റോട് കൂടി പറഞ്ഞീണ്
ഉം ഉം
ഇങ്ങള് തോനെ കൊടുത്തയക്കരുത് തോന കൊടുത്തയച്ചിട്ടാത് ഇങ്ങള് പറയൂം കുട്ടിയള് തിന്ന് തിന്ന്ല്ല്യാ തീറ്റിക്കാ പക്ഷേ ഇ സ്നേക്ക്സിനും തോനെ കൊടുത്തയച്ചി അതേപോലെ പിന്നെ ലഞ്ചും കൊടുത്തഴച്ചാ മക്കള് ഉം ഉം
രാവിലെ ചായ കുടിച്ചിട്ടാണല്ലോ പോണഹ് പിന്നെ പോ അങ്ങനെ ഒന്നും
രാവിൽത്തെ ചായ ഒക്കെ കണക്കാ ഇന്റെ മോനൊക്കെ ഒന്നും മര്യാദി കുടിക്കാതെ പോണേ ഓഹ്
ഇവിടെയൊക്കെ അങ്ങനെ എണീറ്റ് കിട്ടാനൊക്കെ പണിയാ അപ്പോ രാവിൽത്തെ പിന്നെ എങ്ങനെങ്കിലും ഞാന് പള്ളേലാക്കും ഓൽക്ക് പിന്നെ അങ്ങനെ പിന്നെ സ്നാക്സ് കൊടുത്തയക്കണ്ട നേരത്തെ തന്നെ അതന്നേ ചോറ്ന്നെ പിന്നെ ഏഹ് നേരത്തെ കിട്ടുംന്ന് തോന്ന്ണ് ചോറൊരു പ ഓൽക്ക് പന്ത്രണ്ടര ആവുമ്പോത്തിനും എൽ കെ ജി കുട്ടിയൾക്ക് കൊടുക്കും
ഏഹ് അത് ശരി അല്ല ഇപ്പൊ സ്കൂളൊക്കെ രാവിലത്തെ ഫുഡട്ക്കി ഇപ്പ സ്കൂളൊക്കെ ഇണ്ട് ചെലേ സ്കൂൾല്
ഇവിടെ പിന്നെ അങ്ങനൊന്നുല്ല പക്ഷേ അംഗൻവാടില്ണ്ട്ട്ടോ ഒക്കെ
ആഹ് ഇവടെണ്ട് നമ്മളവടെ കൊറച്ച് തൊട്ട ഒരു സ്കൂൾല് അത് രാവിൽ പേഴ്സ്ന് ആ ഗവൺമെന്റ് സ്കൂൾ അത് ഗവൺമെന്റ് ഓല് കു കുട്ടിയളെ കിട്ടാനും വേണ്ടി എല്ലാരും പണിട്ക്കാനാണ്ട് രാവിൽത്തെ ചായ ഒക്കെ ഉണ്ടാവും പറഞ്ഞ്
പിന്നെ പാല് മുട്ട അങ്ങൻത്തൊക്കെ ഇണ്ട് അതൊക്കെണ്ട് തിങ്കള് ബുധന് ആഹ് ഇണ്ട് പിന്നെ മുട്ട വേറൊരു ദിവസം അങ്ങനത്തെ ഒക്കെ ഇണ്ട്
അതെ ഗവൺമെന്റിലായാലും ഇപ്പ മക്കക്കങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടും പക്ഷേ ഇപ്പത്തെ മക്കക്ക് അത് ഒന്നും വേണ്ട.
വേണ്ട അതാണ് ഇപ്പത്തെ പ്രശ്നം.
ഉം. അവർക്കതൊന്നും വേണ്ടാതെ
ഇഞ്ഞ് ചോറ്ന്നേ ആയാലും നല്ല പിന്നെ സാമ്പാറും അയിലെന്തെങ്കിലൊരു കടല ഉപ്പേരി, മമ്പേയറുപ്പേരി, അല്ലെങ്കി കേബേജുപ്പേരി അങ്ങനെക്കെണ്ട് ഇപ്പോ.
ഉം ഉം ഉപ്പേരിയാ
ആഹ് ഉപ്പേരിയാക്കീറ്റും
ഉം
നമ്മോക്കെ ഒരു കറിയും ചോറും അങ്ങനെല്ലേനി നമ്മൊക്ക്ണ്ടായിന്.
എല്ലാ
ഒക്ക തിന്നണ കുട്ടിയൊക്കാണെങ്കിലൊക്കെ
അതെ ഇപ്പത്തെയ്ന് മക്കൾ ഒറ്റഒന്നും തിന്നൂലേ. തിന്ന്ണോലുണ്ടാവേയ്ക്കും നമ്മള് കാണുല്യ. ഒക്കെ നമ്മള് കൊറേ നമ്മള് ശീലക്കിയിട്ടാണ് ട്ടോ നമ്മള് വാരി കൊടു കൊടുത്ത് നമ്മള് കൊഞ്ചിച്ച് ലാളിച്ച് ഇതാക്കി അതാണ്.
ഉം
നമ്മളന്നെ മക്കളക്കെ എവ്ടെ നിക്ക്ന്നെ
ഉം നമ്മള് നമ്മള പണി പണിയൊക്ക വേങ്ങട് കയ്യാൻ വേണ്ടി നമ്മള് വേയട് വരി കൊടുക്കും ക്കും ചെയ്യും. തിന്നൂല ഒന്നാമതാ
എങ്ങനെങ്കിലും നമ്മക്ക് നമ്മള ടൈം കിട്ടാനും വേണ്ടി നമ്മള് അതുപോലെ നമ്മള് നന്നാക്കിട്ട സ്ഥലം കേടരാത്ക്കാന് അതൊ ഒക്കെ ഇതില് നമ്മള് വേഗം ചെയ്ത് അവര
നമ്മളങ്ങട്ട് വേഗടും പണി കഴിച്ചും ഫെനിഷ് ചിന്തിയാലും ഇതാക്കിയാലും ഓലെന്നെ തീറ്റിച്ചണം. അയ്നൊന്ന് നമ്മക്ക് നേരൊണ്ടാവില്ല ല്ലേ?
ആന്നെ രണ്ടാറ്
ഞമ്മള് നന്നാക്കിയൊക്കെ സ്ഥലോക്കാണേങ്കി നമുക്ക് ദേഷ്യം പിടിക്കേം ചെയ്യും.
ആതെ ഉം ശരിക്കും മക്കള രീതിക്ക് വളർത്തണംന്നാണ്. അവര് സ്വന്തായിട്ട് കഴി ച്ച് അവര് കൊറേ വിതറിട്ടാലും അതൊന്നു നമ്മള് വെരോ നമ്മക്കതിനൊന്നും നേരല്ല. പ്രത്യേകിച്ച് നമ്മളേൽ ഫോണാണ് നമ്മളല്ലെങ്കില് പണ്ടൊക്കെ നമ്മള് നമ്മളെ
നമുക്ക് ഫോണിലോക്കാനിനി നേരംണ്ടാവും. ഫോണില്നി നമുക്കൊന്നിനി എടുക്കുന്നേനിയായാലും ഫോണിലൊന്ന് നോക്കാഞ്ഞാലിനി
അതോണ്ടാണല്ലോ നമ്മളെ ടൈം അവിടെ കി പോന്നത് നമ്മള് ക ഒ പന്ത്രണ്ടണി പന്ത്രണ്ടര ആവുംമ്പോക്കും കുളിച്ച് കേറ്നാൾ ക്കാര അപ്പൊരണ്ടെണി ആയാലും പണി കൈയ്യാൻ കളി.
ഒന്നൊന്നയ്ക്ക് പാളി നോക്കാഞ്ഞാലൊരു ഒരു സമാധാന
അതെ.
ഇ മാ മക്കളെ പറഞ്ഞിട്ട് കാര്യില്ലാല്ലോ. ഞമ്മക്കായാലും പിന്നെ ഇനി ഫോൺല്
അല്ലാരേം പറ്റിച്ചത്. ആ കൊറോണോട് കൂടി മൊ
ആ മൊത്തം ഫോണന്നെ. നമ്മളിങ്ങനെ മക്കള് ഫോൺ നോക്കണേനിങ്ങനെ പറയും പക്ഷേ നമ്മക്ക് ക്ക് കഴിയ്യോ? ഞമ്മക്കീ നെറ്റില്ലാതപ്പോ ഒരു ദിവസം പോലും ഞമ്മക്ക് നിക്കാൻ കയ്യിലിപ്പോ.
ഇല്ലില്ല അതന്ന
വേഗം കുട്ട്യേളെ കുട്ട്യേളെ സ്കൂൾതൊക്കെ അയിക്കാ വേരാന്ന് പർഞാണ്ടെന്നെങ്കിലും ട്ടിപ്പോ കേറ്റിച്ചും വേഗോം
ആണെങ്കിലും ഇപ്പ ഞമ്മക്ക് ഫോണീ കൂടി ഞമ്മക്ക് സാധിച്ചെടുക്കാനും പറ്റ് ഒരു നല്ല വശാണ് ചീത്തതു ആണ്.
ഇനീപ്പോ മക്കള കാര്യത്തിലാലും എയ്താള്ളോം വായിച്ചാള്ളോ ഫുള്ള് ഐലന്നല്ലേ വിടല്?
ആ അതെ പിന്നെ ഇപ്പോ ഒരു കാശ് അയ്ക്ക അയ്ക്കണെങ്കില് കൊടുക്കണെങ്കില് അതൊ ക്കപ്പോ കയ്യങ്ങട്ട്?
ദോഷൊണ്ട് ഗുണണ്ട്ന്ന് പർഞ്ഞാരിയാണ്. നല്ലവ
ക്കെ ഉം മക്കള് വൽപ്പം വെക്കുമ്പോ പിന്നെ നമ്മളെ കയ്യിലോര് നിയന്ത്രണം വേണം അ ത്രേള്ളു ഇപ്പൊന്നു മക്കളോട് പറയാൻ പറ്റൂലല്ലോ പറയുമ്പോക്ക്ണ് അവര് ഉം മരണം ആ ഇപ്പത്തെ മ ഇന്ന് വിദ്യാഭ്യാസൊണ്ട് പക്ഷേ
കേക്കൻ ന്യൂസൊക്കെ
അതെ ചിന്തിക്കാനോള്ളോര് കയിവും വിവേകു ല്ല്യ. അവടെ വാർശികാണ് ഉം
ന്നെ ആക്കി കൊടുക്കണാണ് ഈ പിന്നെ നമ്മള് ആം ഓലെ ഇത് സിറ്റുവേഷനൊക്കെ അറിഞ് അവരെ ഇതാക്കണം നമ് നമ്മോ ക്കറിയ ഷെ ഞമ്മളൊരു പൊരായ്മേം വളർ ത താക്ക നീ ഞമ്മക്ക് ഞ്ഞി പ്രശ് പൈസനോട് ബുദ്ധിമുട്ട്ണ്ടെങ്കിൽ അത് അവരറി
അതെ ഉം അവര അറീക്കാതെ നമ്മളെല്ലും ചെയ്ത് കൊടുത്തൊരു നിമിഷം അവര് അഹ് വെല്ല്യൊര് കാര്യത്തിനും വേണ്ടി നമ്മളോട് ചോദി ക്കു അപ്പൊ അമ്മക്ക് കയ്യുല അപ്പൊക്ക്ണ് അവർക്ക് അവലെ മനസ് താങ്ങാ കയ്യുല ഉം
അതാണ് ഇപ്പത്തത് ഷെ ഞമ്മളഹ് ഇന്നത് പർഞ് മൻസ്സിലാക്കി കൊ കൊടുക്കാനോ ഒന്നു അമ്മള് നോക്കൂല.
ശെരിക്ക് ച്ചാ നമ്മളിപ്പോ ഈ ഒരു ഫാമിലി ഒത്ത് ടൂറ് പോവ അതൊക്കെ അർണാല് മ ക്കക്ക് മക്കക്കാണ് അയ്ന്റെത് ആ ഒര് ഇപ്പൊ മക്കള്ന്ന് വെച്ചാല് ഒര് സ്നേഹബന്ധം പുലർത്താന്ന് എങ്ങനെന്ന് അവർക്ക് അറിയൂല കാര്ണം അവർക്ക് നേരല്ല്യ അവര് സ്കൂള് വിട്ട് വെര്ന്നെതെന്നെ മ്മാ ഫോണ് എവ്ടെ?
ആഹ്.
ചെര്പ്പ് ങ്ങട്ട് ഊരിട്ട് അമ്മളെ സിറ്റ് ഔട്ടിൽ എത്തുമ്പോക്കണു ഫോണ് എവ്ടെ?
രി യമ്മളൊക്കെ ഒരു വെക്കേഷൻ ആകുമ്പോത്തിനി എവിടെക്കെ എന്തൊക്കെ പോയി നിന്ന്
ഉം ഉം ഉം ആഹ് അതെ അതവാ അതവാ പോവാണെങ്കില് ഫോണ് തെരോ ഫോണ് തെരാണെങ്കില് പോവാ.
ആഹ് അഹ് ന്നെ സംഭവം. ന്ന്ട്ട് കുടുംബക്കാര അറിയില അമ്മളെ ബന്ധുക്കാരെ ആരെ ഓൽക്ക് അറിയൂലല്ലോ പ്പത്തെ മക്കളെ ഇത് ആരാന്ന് ചോയ്ച്ചാ ഓല് ഇങ്ങനെ നോക്കിക്കും കണ്ണ്ക്ക്.
അതെന്നെ. നമ്മള് മ്മന്റെ കൂട്ത് മ്മന്റെ ഒരു സ സാരി തല വിട്ടിട്ട് ഞമ്മള് പ്പോ നിക്കലില്ല്യ അതങ്ങനെ എവ്ട്ക്കാ ഒഴ്ക്ണെച്ചാല്
പോഉം ചെയ്യും നിക്കും ചെയ്യും.
അതെ. ഇത് മക്കള് ഒന്നിനു ഈ ഫോണില് അങ്ങട്ട് ഒ ഇനിപ്പോ അഥവാ ഒരു കല്യാണത്തിന് കസ് ഞമ്മള് അതെ ഞമ്മള്പ്പോര് ഒരു കല്യാണൊക്കെ ണ്ടെങ്കില് എങ്ങനെങ്കിലും കൂട്ടി കൊണ്ടു പോയാല് അവ ടോര് ഒര് കസാലേല് കാലും മേൽ കാലും കേറ്റ്യച്ച് ങ്ങനെ ക എന്താ പറയാ ഒരു തല പോലും ആരുതും അവര് കാണ് ണ്ടാവ് ല്ല ഓല് തലയും കുമ്പിട്ട് ഈ ഫോണ് മല്
അഹ് ആരെ കാണണം ന്നുള്ള പൂതിയും ഇല്ല ഒന്നും ഇല്ല ഓലിക്ക്‌
നമ്മക്ക് ശരിക്ക്‌ ഒരു ഫാമിലി ട്രിപ്പ് ഒക്കെ പോയി അതാ ഏ ഒരു നേരം ആ ഒരു ടൈമെങ്കിലും ഫോണ് കൊടുക്കാതെ അമ്മ ക്കൊരു എൻജോയ് ചെയ്ത അങ്ങനൊക്കെ ഒരു അതൊക്കെ മക്കക്ക്‌ ശരിക്കും ഇന്നത്തെ കാലം നിർബന്ധ ആണ് അയ് നമ്മള് ക്യാഷ് നോക്കിട്ട് കാര്യ ഇല്ല ഒരു എല്ലാരും ആയിട്ട് ഒന്ന് ഇട ഇടപഴകണത് പഠിക്കണെങ്കിലൊക്കെ അല്ലാതെ മ ക്കക്ക്‌ വേറൊരു ആയിട്ട് ഒരു ഉം അറിയൂല അറി അങ്ങനാണ്ന്ന് ഉം
നമ്മള്ടിക്ക്യങ്ങനന്നെ എന്ന് പോണ സാഹചര്യക്കെ ഇപ്പൊ കൊറഞ്ഞീണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഫോണുണ്ട് ഫോണുള്ളേതിനാല് ഗ്രൂപ്പുള്ളേതിനാല് എല്ലാ വിവരങ്ങളും അങ്ങനെ ണ്ട് കാണലും സംസാരിക്കലും ഒക്കെ കൊറവാണ്
ഉം അതെല്ലം
ഉം എന്റെ മക്കളുംപ്പൊ അതുപോലായി
ആഹ് അതെ ഉം ഇന്നത്തെ കാലഘട്ടൊക്കെ ഏത് രീതിയിലാണാവോ
ഉം
റബ്ബിനും പഠച്ച റബ്ബിനും മാത്രം അറിയാം
അതന്നെ
ഇപ്പം തന്നെ ഇങ്ങനായി ഇനി ഞമ്മളെ ചെറിയ മക്കളെ കാലഘട്ടൊക്കെ ഒന്നും പറയാനാ
ഓബാ ഇനി ഫു
അതെ
എന്താ കാണ്വാ കാണേണ്ടിവര്വോ
ഉം മക്കള് വീട്ടില്ണ്ടെങ്കില് ഞമ്മളെ ഫോണിലെ നെറ്റ് ഉച്ചയാമ്പോക്കണും തീരും
ആഹ് ശെരിയാ
ഒരാവശ്യത്തിനൊന്നും ഫോൺ കിട്ടൂല
ഇതോലങ്ങനെ ഇപ്പം വെല്യ ഇതൊക്കെല്ലേ ഇൻസ്റ്റഗ്രാമും ഞമ്മളൊന്നും ഇപ്പ യൂട്യൂബും അവ്വും വേ
ഉം യൂട്യൂബല്ല ഇപ്പൊ യൂട്യൂബ് ഇതൊന്നും ഓല് തൊറക്കൂല അതൊന്നും ഓൽക്ക്‌ പറ്റൂല ഓല് റീൽസ് റീൽസ് പിന്നയ്നൊരു പേര് ആഹ് അതാണ് എന്താ ചെയ്യാ അല്ലാരെ തൊട്ടും പിന്നെ ഉം സ്കൂൾല് അതെ ഉം ഞമ്മളെ കൈവശം എപ്പോളും അവരെ ഒരു നിയന്ത്രണം വേണം ഞമ്മള് ശ്രദ്ധി ക്കണം അവരോട് ഫ്രണ്ട്ലി ആയിട്ട് ഞമ്മക്ക്
ഉം ഉം അത് അതിനോണ്ടെ കാര്യ ര്യള്ളു ഞമ്മള് എന്തോ ചൂടാകാ അയിന്റെരട്ടി ഓലിങ്ങട്ട് പറയാനും നിക്കും ഓല് മനസ്സില്ങ്ങനെ കൊണ്ട് നടക്കും ചെയ്യും സോപ്പ്ട്ട്കാണ്ട് അങ്ങനെ കയ്യണ്
അവരോട് ഫ്രണ്ട്ലി ആയിട്ട് ഉം ഇല്ല്യ അവരോട് ഫ്രണ്ട്ലി ആയിട്ട് നിക്കണം ആയിക്കോട്ടെ ഉം ആഹ് ശെരീട്ടോ